കേക്ക്ന്നുണ്ട് അഹ് പണിയെല്ലാം ഒതുങ്ങിയതായിരുന്നോ
ആഹ് പണികളൊക്കെ പോവും ഒതുങ്ങിയതായിരുന്നു കിടക്കാനൊക്കെ ഉള്ള പുറപ്പാടിലാണ് ഉം ഉം
ബഹളം തിരക്കുകളും അങ്ങനെ
ഉം അല്ല ആഹ്‌ ഇല്ല അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുല്ല നമ്മള് ഇനി ഇപ്പൊ കർക്കാറായിട്ടോ ഇപ്പൊ കടകൊന്നു പിന്നെ ഇപ്പ സ്കൂള് അങ്ങത്തെ കാര്യങ്ങളൊന്നും ഇപ്പ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് നേരത്തെ എണീക്കണംന്നൊന്നുല്ല അപ്പ അതിനനുസച്ച് നമ്മ പകരം പോലെ നീക്ക കൊഴപ്പൊന്നുല്ല പക്ഷെ നമ്മള എപ്പളും നേർത്തെ കടന്ന് നേരത്തെ എണീക്കുന്നതാണ് നല്ലത് ന്നാപറയാ അതേപോലെ തന്നെ നമ്മടെ ആരോഗ്യത്തിന് നമ്മളെ ഫുഡ് ഒക്കെ നേരത്തെ കഴിച്ച് ഫുഡ് കഴിച്ചപാട് ഉറങ്ങര്ത് കിടക്കര്ത് ന്നല്ലേ പറയാ
ആഹ് അതെ നടക്കണം
ആഹ് കുറച്ച് നടക്കണംന്നാ പറയല് പക്ഷെ നടക്കലൊക്കെ കണക്കാണ് പക്ഷെ ഫുഡ് നേരത്തെക്കെ കഴിക്കും നേരത്തെ വെച്ചാല് പിന്നെ കൊറച്ച് സമയം കഴിഞ്ഞിട്ട് ഒറങ്ങിയാലും മതിയല്ലോ ആഹ് അങ്ങനെയൊക്കെ നോക്കും പിന്നെ എന്താണ് ഹെൽത്ത് അത്രയും ഹെൽത്ത് കോൺഷ്യസ് ഒന്നുംല്ല പക്ഷെ എന്നാലും നമ്മള് ഫുഡിന്റെ രാത്രികളത്തെ കാര്യക്കെ നോക്കും കുറച്ച് നേരത്തെ കഴിക്കാനായിട്ട് നോ അതുകൊണ്ട് എന്താണ്ച്ച ബോധ്യം വയറിന് പ്രത്യേകിച്ച് അസ്വസ്ഥകളൊന്നും ഇണ്ടാവാർ ഇപ്പ ഇല്ല അപ്പ ഞാൻ വിചാരിക്കുന്ന ചെല് ഇപ്പം പിന്നെ ഈ വൈകീട്ടൊക്കെ നല്ല ലേറ്റ് ആയിട്ടൊക്കെ ഫുഡ് കഴിക്കുമ്പോൾ എപ്പോഴും വയറിന് പ്രശ്ന ആയിരുന്നു പക്ഷെ ഇപ്പ നേരത്തെ കഴിക്കാൻ തുടങ്ങിയപ്പോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുല്ല അപ്പൊ ഇതൊക്കെ നമ്മുടെ ഒരു ജീവിതം നമ്മള് സ്ഥിരം നമ്മള് ശീലങ്ങൾ തന്നെയാണ് നമ്മള് കൊറെേൊക്കെ എനിക്ക് തോന്നണം പിന്നെ ഓരോ അസുഖങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കുന്നത് അല്ലെ
അതെ അതെ അതെ അത് സ നീ ഇവിടെ ആണെലും ഭക്ഷണം കഴിക്കണത് ഒരു എട്ട് മണിക്ക് മുമ്പായിട്ട് തന്നെ എല്ലാം തന്നെയ കഴിക്കാം ഭക്ഷണം കഴിക്ക ്പോ നേരത്തെ നമ്മള് പരിധിൽ കഴിയാണ്ട് ഒരു പരിധിയിലൊക്കെ കഴിയാണ്ട് പത്ത് മണി പന്ത്രണ്ട് മണി വരെ ഇരിക്കാതെ കഴിക്കുവാണെങ്കില് ഗ്യാസിന്റെ പ്രശ്നങ്ങള് രാവിലെ ഉണ്ടാവുന്ന വിശപ്പില്ലായ്മ ഒക്കെ ഒരുപാട് ഒത്തിരി പ്രശ്നങ്ങളുണ്ട്
അതെ അതെ അതെ പിന്നെ കഴിക്കണം കാര്യങ്ങ പറഞ്ഞാ രാത്രിയില് നമ്മള് കൊറച്ച് ഹെവി ആയിട്ടൊന്നും കഴിക്കാതെ ഇരിക്ക അല്ലെ
ഉം
അത് നല്ലൊരു കാര്യാണ് പിന്നെ ഈ ഇറച്ചി മീന എന്നൊക്കെ പറഞ്ഞാത്തന്നെ സത്യത്തില്ല ദഹനം പെട്ടെന്ന് ദഹ ദഹിക്കണതല്ലോ എന്ന വെജ പച്ചക്കറി ആണെങ്കിൽ പിന്നെയും ദഹനം എളുപ്പമാക്കും പക്ഷെ നമ്മളീ അ അതേപോലെ രാവിലെൊക്കെ ഫുഡ് അതേപോലെ രാവിലെ ഫുഡ് കഴിക്കാൻ വൈക വൈകി കഴിഞ്ഞാലും നമുക്ക് കുഴപ്പാണ്
ഇപ്പൊ വയറിനാണെങ്കിലും ഗ്യാസ ആണെങ്കിലും അതേപോലെഈ മൈഗ്രയ്ൻ തലവേദനൊക്കെ വരുന്നതിന്റെ ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞ രാവിലത്തെ ഭക്ഷണമൊക്കെ ചെലവര് ലേറ്റ് ആയിട്ട് കഴിക്കും അതൊക്കെ പിന്നെ അവിടെ ടൈം ടേബിൾ അങ്ങനെ തെറ്റി കഴിഞ്ഞാല് ഒരു ഒരു റുട്ടീൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതായത് കറക്റ്റ് ടൈമിംഗ ഒരു ഫുഡ് ഒക്കെ കഴിക്കണൽ ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ പരമാവധി ന അസുഖങ്ങൾ ഇല്ലാതാവാ അല്ലെ പിന്നെ നമ്മള് ആഹ് അതീന്ന് തെറ്റിട്ട് ഇടക്ക് എന്തേങ്കലും സ്പെഷ്യൽ വേറെ എന്തേലും സാധനം ഇടക്ക് കിട്ടുമ്പോ അതൊക്കെ കഴിക്കുമ്പോ നമ്മള് വയറും കേടാവും നമുക്ക് അസുഖം വരും ഏഹ് നമ്മളെ ബ്രെയിൻ ആണെലും ഒക്കെ നമ്മള വയ പൊതുവായിട്ട് ബന്ധം ഇണ്ടന്ന് ല്ലെ പരിണേ
അത അതെതെ അതെതെതെ കാസ്മസിൽ യുസക്കൻഹാർട്ട് അതെ അതെ അതെ അതെ ഉം അതൊക്കെയന്ന് പറയുമ്പോ നമുക്ക് ഭക്ഷണത്തിന്റെതായ പിന്നെ വീട്ടിലുണ്ടാക്കും
അതെ അതെ ആ വീട്ടിൽ ഉണ്ടാക്കുന്ന ഭക്ഷണൾ കഴിക്കണം പക്ഷെ ഇപ്പ അങ്ങനെല്ല ഇപ്പ കുട്ടികളാണെങ്കിൽ വീട്ടിലുള്ള ഭക്ഷണം കഴിക്കുമ്പോ അവർക്ക് സത്യത്തിൽ മടുപ്പാണ് ഒന്നോ രണ്ടോ ദിവ കഴിക്കുമ്പക്കെ അവർക്ക് ഏഹ് എല്ലാ കുട്ട്യോൾക്ക് സോറി മടുപ്പല്ല ഇഷ്ടല്ല അവർക്ക് ച ഒന്നങ്കി ചി ൻ വേണം അല്ലെങ്കിൽ പുറത്തന്ന് നമുക്ക് അത് വാങ്ങാം അല്ലെങ്കിൽ ഈ ദുഷാവർമ്മ വാങ്ങ അല്ലെങ്കിൽ മന്തി വാങ്ങിയാലോ അല്ലെങ്കിൽ അൽഫാം വാങ്ങിയാലോ അപ്പൊ ഒരു രണ്ടു ദിവസം കഴിയുമ്പക്ക അവർക്ക് ആ രുചി നമ്മളെ വീട്ടിലെ ഒരു ഇതിനുള്ള രുചി അവർക്ക് പ ഇഷ്ടപ്പെടുന്നില്ല ഏഹ് ഇപ്പൊ അങ്ങന ഒരു കാലമായി അപ്പൊ നമ്മളന്തയ്യോ ന നമ്മുക്ക് എളുപ്പായി എന്നാ ഓക്കെ എന്ന ഇന്ന്
നമ്മള ഇവിടെ ഇവിടെ ഞാൻ ഈ മൂന്നു പേരല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം വിള മ്പോ ഓരോരുത്തരു ഫ്രണ്ട്സ് ഒക്കെ ആണെങ്കും പുറത്തന്നുള്ളവരൊക്കെ ആണേലും ചോദിക്കും ആ നിങ്ങള് സിനിമക്ക് പോയോ വെക്കേഷന അല്ലേ അങ്ങ ഫുഡ് പൊർത്ത്ന്ന് ഓർഡർ ചെയ്തോ പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അതൊക്ക ഒരു ഓവർ ചെലവുകളാണ് അതേ സം ആ ഓവർ ചെലവാണ് പിന്നെ സിനിമക്യോക്കെ പോയോന്ന് ചോദിച്ചാലും സിനിമക്ക് ഞാൻ പോകാറില്ല കാര്യം എന്നാന്ന് വെച്ചാൽ എനി ഇക്കി മൂന്നു ചെറിയ മക്കളാണ് അവരേം കൊണ്ട് പോയി സിനിമ കാണാനിരിക്കുന്നതില് നമുക്ക്പ്പം അതന്നും അത് നടക്കത്തില്ല അങ്ങന പോർ ത്ത് പോയി അങ്ങനെ കാണണം ന്ന്ള്ളോരു ഒരു മൈൻഡും നമുക്കില്ല ആ പിന്നെ വീട്ടില് പ് ഭക്ഷണം മേടിക്കുന്നന്ന് പറഞ്ഞാലും ഇവിടെക്കെ നമ്മുക്കൊക്കെ ഒന്ന് പറഞ് കഴിഞ്ഞാ ചേനാ ചേമ്പ് കച്ല് അല്ലെ പിന്നെ ചക്ക മാങ്ങ അങ്ങനെ ഉള്ള ഐറ്റംസ് ആണ് കൂടുതലും കിട്ടുന്നത് അത് തന്നെ കഴിച്ച് ന ഞാനങ്ങനെ വളർന്ന ഒരാളായതു കൊണ്ട് ഇച്ചിരി കഷ്ടപ്പെട്ടാലു ഒരു ചക്കയൊക്കെ കിട്ടിയത് ഇണ്ട് ചക്കെയൊക്കെ കി വറത്ത് വെക്ക്യാനും വൈകി വെക്ക്യാനും അത് ഇച്ചിര്യേ ആ ഓ ഇച്ചിരി ശർക്കര ഒക്ക ഒഴിച്ചു ഒഴുക്കി വെച് കഴിഞ്ഞാല് ഒരു വെല്ല വട്ടയപ്പോ ഉണ്ണിയപ്പോ അല്ലെങ്കില് എലയുടെക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാനായിട്ട് ഒക്ക നമ്മള് അങ്ങനെ അങ്ങ് ശീലമായി
അതെ അതെ അതെ അങ്ങൻത്തെ ഒരു ശീലാണ് അപ്പൊ പിന്നെ നമ്മള ശീലിക്ക്ണോണ്ട് ആ ശീലം നമുക്ക് ഒന്ന് നമ്മള കുട്ടിയൊളും കൊറെക്കെ ആ ഒരു രീതിയിലൂടെ പോവും
ആ ഇവടെ കൂടുതലും ഇവടെ കൂടു തലും ഇച്ചിരി ഒരു ഇത് വരുന്നത് ഇപ്പം കൂടുതലായിട്ട് കാൺ ഈ വീണ്ടു ഇപ്പം നടക്കുന്നന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ആ എടക്ക്യോക്കെ മുട്ടിലും ഇങ്ങനെ ചെയ്യുന്ന ഒരു കാര്യന്ന് വച്ചാല് മാഗി
ഉം മാഗി ആ
ആ മാഗി മേടിച്ചു കഴിഞ്ഞാല് ഇപ്പ ചെറിയവക്ക ആണെലും ഈ മൂത്തോ കൽബ ഒരു മദ്രസയിലൊക്ക പോവുമ്പേ ഒരു വല്ല്യ ഒരു കാപ്പിയൊന്നും ഇല്ലാത്ത ചൂട് കാലാവസ്ഥയായിരുന്ന സമയത്ത് ആ പത്തുമണി വരെക്കെ ആവുമ്പം വീട്ടീ വരുവേ അപ്പ ചെറിയൊരു ലൻ റ്റ് ചെറിയോരു ബ്രേക്ക് ഫാസ്റ്റ്ന്ന് പറയാം പറ്റത്തില്ല ഒരു ചെറിയരു സ്നാക്സ് പോലെ ഒരു സംഭവം എന്തേലും കൊണ്ടോയാ മതിയായിരുന്നു അപ്പം മ അപ്പോ ദോശയോ കടലക്കറിയോ ഒക്ക ഒന്ന് ആറേ മുക്കാൽന് പോണം പത്തേ മുക്കാല ആവുമ്പം വരും ന്നുള്ള സമയ ക്യ ആവുമ്പം പിള്ളേരെ എഴുന്നേൽപ്പിച്ച് ഒരുക്കി വരുമ്പഴത്തേക്യും കാപ്പിയക്കെ ആക്കി എടുക്കാൻള്ള പാട് മൂന്ന് പേര് ഇട്ടു കൊണ്ടക്ക വന്നപ്പം ഒരു മാഗി ആണേലും പൊട്ടിച് അടുപ്പെലോട്ട് വെച്ച് പെട്ടെന്ന് അങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്തപ്പോ ഒരു ശീലം
അതെ അതെ അതെ ശീല അത് അവർക്ക് ശീലായിക്കഴിഞ്ഞാ പിന്നെ അത് അതിനോടൊരു ത താല്പര്യായി ഏ
അവൾക്കും മൂത്താൾക്കും ഇണ്ടാക്കുമ്പയേ അതിന്റെ ഒര് ഇച്ചിരി വരുമ്പോ കൊടുത്തോക്കും എടക്ക് ഒക്കെ ഒന്ന് രണ്ട് പ്രാവശ്യം കൊടുത്തു ഇപ്പ ഈ ചെറുതിനും അതങ്ങനെ ശീലമായി ആ ശീലമായി വന്നു അപ്പ പിന്നെ ഇപ്പം ഇപ്പൊ പിന്നെ സമയം മാറ്റി മദ്രസയുടെക്കെ അന്നേരം വീണ്ടും നമ്മള് അപ്പവും മുട്ടക്കറിയോ അല്ലെലും മുട്ട വെച്ചിട്ട് ഗ്രേവി വെക്കൊ ആ ആ ബ്രെഡ് റോസ്റ്റ് ചെയ്ത് കൊട്ത്തു വിടുവോ അല്ലെങ്കില് ഇഡ്ലി ഇണ്ടാക്കുവോ
എന്തേലൊക്ക ചെയ്‌ അതെ അതെന്നെ അത് ശരിയാണ് നമ്മള് ആഹ്
ഇഡ്ലി ദോശയൊക്കെയാണ് ഞങ്ങളുടെ പ്രധാനം കാരണം കുഞ്ഞുങ്ങൾ ഇവളുമാര് പിള്ളേരായത് കൊണ്ട് അവർ ക്ക് പറ്റുന്ന ഭക്ഷണമാണ് നമ്മൾ കൂടുതൽ ചെയ്യുന്നത് കാരണം ഇഡലിയോ ദോ ശൊക്കെയ അപ്പത്തിനോട് വല്യ താല്പര്യം ഇല്ല അതോ ഇഡലിയാണ് കുഞ്ഞുങ്ങക്ക് വല്യ കാര്യം
ആഹ് അയ്ശെരി പക്ഷെ ഇവിടെന്നും നമ്മള് ഡെയിലി നമ്മൾ പല പല കടികള് ഉണ്ടാക്കും രാവിലൊക്കെ പക്ഷെ അവർക്ക് അത് എന്നും ആയിക്കഴിഞ്ഞാല് ഒരേ കടിന്നെ ഡെയിലി ആയി കഴിഞ്ഞാൽ അവർക്ക് മടുപ്പാണ് അപ്പൊ മാറ്റി മാറ്റി ഉണ്ടാക്കി കൊടുക്കും പിന്നെ പൊറത്തുന്ന് ഫുഡ്ന്ന് പറഞ്ഞാല് ഇത് ആഹ് പിന്നെ പൊറത്തൂന്ന് ഫുഡ്ന്ന് പറഞ്ഞാ ഉച്ചക്കത്തെ ഫുടൊക്കെ രാത്രിയാണ് കൊടു ചോറൊക്കെ കൊടുക്കുകയാണെങ്കില് അവർക്ക് വേണ്ടാന്ന് പറയാ അവര് വേറൊന്നുംല്ലെങ്കിൽ അവര് കഴിക്കൂല അപ്പ നമ്മൾ എന്ത് ചെയ്യാ ന്നായിക്കോട്ടെ ഒരു ദിവസം നമ്മളൊന്ന് വാങ്ങിക്കൊടുക്കും പിന്നെ എന്താ ഉള്ള എന്താ വെച്ചാ രണ്ട് ദിവസം കഴിഞ്ഞാൽ വീണ്ടും അതേ ആവശ്യായിട്ടാ വരാ
ആഹ് ഇവിടെ ഞാൻ പറയും കുൽ ആഹ് ഇപ്പൊ ഞാൻ പറയുന്നു കുഴിമന്തിയൊക്കെ മേടിക്കുന്ന സമയത്തിന് കുഴിമന്തി എന്ന് പറഞ്ഞിട്ടുണ്ട ഇപ്പൊ ഒരു ചെറിയൊരിത് മേടിക്കുമ്പോ തന്നെ ഒരു പത്തോ ആർന്നൂ റ്റമ്പത് മേളില് ആണെന്ന് തോന്നുന്നു ആഹ് ആഹ് അപ്പൊ അതിന്റെ പകുതി പൈ ഉണ്ടെങ്കി നമുക്കിപ്പോ ഒരു കിലോ ചിക്കൻ മേടിച് വീട്ടില് മൂന്ന് പേർക്ക്‌ ഇഷ്ട ട്ടാനുസർണം പൊരിച്ച് കറിവെച്ച് കൊടുക്കാം
പിന്നെപ്പ അയ്ൻ നമുക്കന്നെ വീട്ടിൽ ഉണ്ടാക്കാവുന്നെ ഉള്ളു മന്തിയൊക്കെ അത്രെ ടേസ്റ്റ് അത് സെയിം ടേസ്റ്റ് വന്നില്ലെങ്കിലും എകദേശം അതുപോലെ ക്കെ ഉണ്ടാക്കാലോ
ഞാൻ രണ്ട് വട്ടം ഉണ്ടാക്കി സെയിം ടേസ്റ്റില് വല്യ വ്യത്യാസം ഒന്നും വന്നിട്ടില്ല
ആഹ് ആഹ് ആഹ് ഇപ്പൊ പിന്നെ നമുക്ക് യൂട്യൂബ് ചാനല് ഇഷ് ട്ടം പോലെണ്ടല്ലോ അപ്പ ഏത് വേണമെങ്കിലും നമുക്ക് സെർച്ച് ചെയ്യാ
ആഹ് അതിലിപ്പം നമുക്കെന്നാ ഇപ്പൊ ഒരു ചിക്കൻ ക്യൂബ് വേണം ആഹ് ഒരൊണ ചിക്കൻ ക്യൂബും ഒണ ക്ക നാരങ്ങായും ആഹ് അങ്ങനെയുള്ള സാധനം ഒന്നോ രണ്ടോ ആഹ്
അധിക സാധനങ്ങളും വേണ്ട
ഒന്നോ രണ്ടോ സാധനങ്ങൾ മാത്രേ ഇതില് വീട്ടില് ഇല്ലാത്തയായിട്ട് വേണ്ടു
അതെ അതെ അതെ അതെ ശരിയാണ് പിന്നെ ഒരുപാട് അതന്നെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണെങ്കിൽ ഒരുപാട് വേണ്ടേനു
പ്പത് വേണ്ട ഇപ്പൊ എണ്ണ എണ്ണയോ ആഹ് എണ്ണയോ ഓഹ് ഇതിന് വേണ്ടുന്ന അരിയോ അല്ലെങ്കിൽ രണ്ട് മുളക് അല്ലാതെ ഇപ്പൊ പൊറത്തുന്ന് വേറെ ഇതൊന്നും ഉണ്ടാക്കണെങ്കിൽ ഐസ് മറ്റേ ചിക്കൻ ക്യൂബും ഒണക്ക നാരങ്ങായും മതി ആഹ് പിന്നെ ഒരു ശകലം പോക പോകേയും പോകച്ച് അങ്ങോട്ട് വച്ച് രണ്ട് ചി
വെച്ച് ആഹ് അത് പടപ്പില് കത്തിക്ക്ണ വെറകിന്റെ പൊ ഇത്ട്ത്തിട്ട് കത്ത്
ആഹ് എണ്ണ ഒഴിച്ച് അങ്ങോട്ട് ആഹ് എണ്ണ ഒഴിച്ച് പൊക ച്ചു അങ്ങോട്ട് അടച്ചു വെചേച്ചു ദമ്മു ഒട്ടിച്ച് സംഭവം സെറ്റ് എന്തോരം വേണലും കോരിയിട്ടോ ഓഹ് ചിക്കനും കൂടെ ആഹ് അവിടെ ആഹ് ആഹ് അതെ അതെ ഇപ്പൊ നമ്മളൊക്കെ വീട്ടില് വെക്കുമ്പം പിന്നെ ഞാനാണെങ്കില് ചോറ് സെപ്പറേറ്റ് ഒക്കെ വെച്ചിട്ട് ആഹ് ഏഹ് ചിക്കൻ ഇച്ചിരി കൂടുതലൊക്കെ പൊരിച്ചൊക്കെ വെക്കുകവാണെങ്കിൽ ചോറ് ഇച്ചിരി കൂടുതൽ ഉണ്ടെങ്കിലും കോരി വെച്ചിട്ട് പിറ്റേ ദിവസം ആണേലും
കഴിക്ക അതായത് കൊടുക്കാ മക്കൾക്കാണെങ്കിലും നമുക്കാണെങ്കിലും കഴിക്കെ കൊടുക്കക്കെ ചെയ്യാം. അതെ അതെ അതെ ശരിയാണ്. ശരിയാണ് പക്ഷെ പൈ പൈസ കൊടുത്തിട്ട് നമ്മൾ കടയിൽന്ന് വാങ്ങുമ്പോ ന്ന്പറഞ്ഞ് ഒരുപാട് പൈസയും സാധനം കുറച്ചേ ഉണ്ടാവുള്ളു. നേരെ മറിച്ച് നമ്മുടെ കയ്യിൽ നിന്ന് നമ്മള തന്നെ വീട്ടിലിണ്ടാക്കി. കഴിക്കുമ്പോ നമുക്ക് മതിയാവോളം കഴിക്കും ചെയ്യാ. കുട്ടിൾക്ക് ഇഷ്ടം പോലെ കഴിക്കാനും ഉണ്ടാവും.
അതേ നമ്മൾ ഒഴിക്കുന്ന എണ്ണയൊക്കെ ആണെങ്കി നല്ല എണ്ണകളല്ലേ ചേർക്കണത്
അതെ അതെ അതെ നമ്മള് നല്ല എണ്ണാളെന്നെ ചേർക്കണ് അവരിപ്പ എന്തിലാണ് ഇണ്ടാ - ക്കുന്നത് നമ്മള് കാണണില്ല അറിയണില്ല ഒന്നുല്ല. നമ്മൾ അതന്ന് കൊടന്ന് തരുമ്പോ നല്ല ടേസ്റ്റ് അതങ്ങനെ കഴിക്കു ചെയ്യും. ചെയ നമ്മള് അത് അത് കൊടുന്നാഞ്ഞ്പ്പ അത്ഞ്ഞ് എങ്ങനത്തെ സാധനാണെങ്കിലും പൊറത്തന്ന് വാങ്ങിച്ചതാണെങ്കി അത് ഭയങ്കര ഇഷ്ട്ടാണല്ലാരും.
ഓരോ ഹോട്ടലില് ഒക്കെ ആണെങ്കിൽ എലി തൊട്ട് സർവർ- ത്രാണ് ആൾക്കാരും അടുക്കള പെരുമാറാനുണ്ട് നമ്മള് നമ്മുടെ- എന്നാൽ നമുക്ക് ചിന്തിക്കാവല്ലോ നമ്മുടെ ചെറിയൊരു കിച്ചൺ ആണെങ്കി പോലും അതില് പല്ലിയും പാറ്റയും രാവിലെ എണീക്കുമ്പഴേ നമുക്ക് എവിടെലും ഒരു പല്ലിയ- ആണെലും ഒരു പാറ്റാണി ആണേലും ഒക്കെ ഉണ്ടാവും അപ്പൊ പിന്നെ ഇത്രയും മതിയ ആഹ് ഓക്കേ ഓക്കേ.
ഓക്കെ